ഹലോ ഹലോ കേൾക്കണില്ലേ ഹ കേൾക്കുന്നുണ്ട്
ആ സുഖ
എന്താണ് വിശേഷ ആ സുഖമായിട്ടിരിക്കും പി പിന്ന വിശേഷങ്ങളൊക്കെ എന്താ ആ ചായ കുടിച്ചോ വൈകുന്നേരല്ലേ ചായൊക്കെ കുടിച്ച പറ ആ ഞാൻ ചായ കുടിച്ചിരിക്ക
ആണ് ആ എന്താ കടിയൊക്കെ
എന്താണ് ചായക്കെ എന്താണ് സ്നാക്ക് ആയിട്ടൊക്കെ എന്താണ് ഉണ്ടാക്കിയതാണോ വാങ്ങിയതാണോ
ഇല്ല നമ്മള് വല്യ ചായകടിയ ഒന്നും ഉണ്ടാക്കില്ലോ നമ്മൾ ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നേ അപ്പൊ ബിസ്കറ്റ് ഒരു കഴിച്ചു അങ്ങനെ ഇരിക്കുന്നു ഉണ്ടാക്കി അക്കലൊന്നുമല്ല വൈകുന്നേരം അങ്ങനെ പിന്നെ രാവിലെ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കിയതിനന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും
അങ്ങനെ കഴിക്കൂല്ലെ കുട്ടികൾക്കൊക്കെ പറ്റുവ അത്
ഇല്ല കുട്ടികൾ അങ്ങനെ ആരുും ഇല്ല അപ്പൊ പിന്നെ ഞാ ആഹ അങ്ങനെയല്ല
ചെറിയ കുട്ടികളായിരിക്കൂല്ലെ ഞൻ സ്പഞ്ച് കായിച്ച സ്പഞ്ചും ചായ സ്പഞ്ച് ചായ എന്നൊക്കെ കഴിച്ചു
ആ ഓക്കെ ഓക്കെ
ഞാനൊന്നും കാര്യമായിട്ട് കയന്നും ഉണ്ടാക്കില്ല കുട്ടികളൊക്കെ വീട്ടിലോട്ട് പോ യ്ക്കാണ് എൻറെ വീട്ടിലോട്ട് നല്ലപ്പതൊക്കെല്ലായിരുന്നു
ആ ലീവ് ലായിരുന്നു അല്ലെ
ആ അ പ്പോ ലീവ് ആയപ്പോന്ന മക്കളൊക്കെ അവിടെ പോയി അപ്പൊ ഞാൻ ഒറ്റക്കൊുള്ളു ഇവിടെ വീട്ടിലെ ഹസ്ബൻഡ പുറത്തു പോയി
ആഹാ ഇനിയിപ്പൊ ക്ലാസ് തുടങ്ങുവല്ലേ ഇപ്പൊ
ആഹ അപ്പൊല പോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ആ ഒരു രണ്ട ദിവസം കഴിഞ്ഞാൽ വരും ദിവസല്ലല്ലോ മറ്റന്നാള് സ് രണ്ട ദിവസം സ്കൂള് പറഞ്ഞില്ലേ മറ്റന്നാൾ വരും
ഓക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തോ
ആ സാധനങ്ങളൊക്കെ എടുത്തു ബാഗ് പടാനോ ബുക്ക്‌ പുസ്തകങ്ങളൊക്കെ പിന്നെ സ്കൂളിന് തന്നെ കിട്ടുല്ലോ പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടേ പത്താം ക്ലാസത്തെ ആളുകൾക്കൊക്കെല്ലേ വാങ്ങാനുള്ളത് വാങ്ങി ഓന്ട്യൂഷനൊക്കെ പോരനെരിങ്ങീട്ട് രണ്ട് മാസമായി ഒരു മാസമായി
ആണോ പത്താം ക്ലാസ്സിലെ കുട്ടികളാ ഓക്കെ
ഒരു വല്യമോൾ പത്തിലാ
ആഹ് ഹാ ഹാ ഉം
മറ്റെള് എട്ടിലാണ് മറ്റെര് രണ്ടിലാണ് ഇപ്പൊ പിന്നെ ഒതൊക്കെ റെഡിയായി
ഹ ഹ ഹ
ബാഗ് ഒക്കെ പിന്നെ പുതിയതാ നല്ല ബാഗ് തന്നെ ഇണ്ട് അപ്പൊ പിന്നെ പുതിയതായിട്ട് വാങ്ങിയിട്ടില്ല
അതെ കുട്ടികള് കുട്ടികള് പോകാൻ നേരത്തെ തന്നെ അല്ലേ ഭയങ്കര ഒരു തലവേദയാണ് എല്ലാം മേടിച്ച് എല്ലാം സെറ്റാക്കി എല്ലാം റെ
ആഹ് വാട്ടർ ബോട്ടില് എങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി ഇപ്പൊ വാങ്ങിട്ടുണ്ട്
ആഹ അതുകൊണ്ട് അതുകൊണ്ട് തീർന്നുല്ലേ ഇനിയിപ്പം സ്കൂളിൽ വിട്ടാ മതി
ആ നല്ല ബാഗാണ് ഇപ്പ വെറുതെ വാങ്ങേണ്ട ആവശ്യയില്ലല്ലോ ഇപ്പ സ്കൂളിൽനിന്ന് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ക്ലാസിൽ നിന്ന് കിട്ടിയാ നല്ല ബാഗാണ് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്
സ്കൂളിൽ നിന്ന് ബാഗ് കൊടുക്കും അല്ലെ
ആ ഒന്നാം ക്ലാസ്സത്ത് ചേർക്കുന്ന സമയത്ത് ബാഗ് കൊടുക്കും
ഓക്കെ ആ ഹാ
നല്ല ബാഗല്ലേ ഓരു കൊടുക്കുള്ളൂ ഗവൺമെന്റ്
ഉം ഉം ഉം
പേര് ടാഗോക്കെ ഒണ്ട് അപ്പൊ പിന്നെ വെറുതെന്തിനാപ്പ നമ്മൾ പുറ അതി പുറത്ത് വാങ്ങണ്ട ആവശ്യ ഇല്ലല്ലോ
അ കുട്ടികളെങ്ങനെയ കൊണ്ട് വിടുവോ അതോ വണ്ടി വരുവോ
ആ വണ്ടിയുണ്ട് വണ്ടി നമ്മളെ മുറ്റത്ത് മുന്നിലൂടെ പോകും അപ്പൊ പിന്നെ അതിലോടെ ട്ട് കയറിയിട്ട് വിടും ഇല്ല ഒരു ഈ ഒരു കിലോമീറ്ററോളം ദൂരള്ളു
ആ ആ ആ അപ്പൊ വലുതായിട്ടൊന്നും ഇല്ലല്ലേ
ഇല്ല ഇല്ല വലുതായിട്ടൊന്നുംല്ല
ഉം
പിന്നെ എങ്ങനെയാലും നടന്നു പോകൂലല്ലോ അവര് കൊറച്ച് ച ഇത്തിരി ഒരു കുറച്ച് സ്ഥലയിട്ടുണ്ടെങ്കില് മക്കൾ നടന്ന് പോകൂല പറഞ്ഞേക്കൂല്ലല്ലോ ഇപ്പൊ നമ്മള് പണ്ഡിതിലെ പോകുമ്പോ നമ്മളതിലോ ഇങ്ങനെ വിടലല്ലേ
അത് സത്യവ നമുക്ക് എന്തായാലും ഒരു പേടിയല്ലോ അല്ലെ
ആ പണ്ടൊക്കെ നമ്മളൊക്കെക്ക നടന്ന ന്ന് സ്കൂൾക്ക് പോയിണ്ട് ചെറുതായാലും വലുതായാലൊക്കെ ഇപ്പത്തെ കുട്ടോൾക്ക് അതൊ ഹ് ഹ് ഹ് നടക്കേ എല്ലല്ലോ
ആഹ് ചെറിയ പിള്ളേരായാൽ നമുക്കൊരു പേടിയാണ് ഇവരൊക്കെ ഇങ്ങനൊറ്റക്ക്‌വിടുമ്പോ ആഹ് എപ്പളും വണ്ടിഒക്കെ പോവാണെങ്കി
ആ അന്നന്ന് റോട്ടിലൂടെ വണ്ടിഒന്നും പോണില്ലല്ലേ സദാ സമയം വണ്ടിയല്ലേ അന്ന് കട്ടരേ റോഡൊക്കല്ലേ താറിടാത്ത റോഡ്റോഡും പിന്നെ എടവയിഒക്കെല്ലേര്ന്നു അപ്പ അങ്ങനാ നടന്നങ്ങനെപോയിന് ഇപ്പഎൻ ഒരു പേടിയാണ് ഹ് ഹ്
ആഹ ഇപ്പ ഭയരപേടി ഇപ്പ എല്ലാട്ത്തും അങ്ങനുള്ള വാർത്തൊക്കെ കേട്ട് കേട്ട് ഭയങ്കര
ആ അതാണേ ഒറ്റക്കൊന്ന് പൊറത്ത് പോയിവന്നനമക്ക് പേടിയാ നിങ്ങളവ എങ്ങനെ പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു
നമ്മടെ നാട്ടില് ഇങ്ങനത്തന്നെ എഹ് റോഡികൂടെ ഒക്കെതന്നെ കുട്ട്യോള് പിന്നെ കൊറച്ച് ഞാൻപഠിച്ച സ്കൂള് തന്നെയാണ് കൊറച്ചങ്ങോട്ട് പോയിട്ടന്നേ കൊറച്ചങ്ങോട്ട് പോണം അവരെന്തായാലും ബസ്സിനൊക്കെ തന്നെയാ പോണേ
അങ്ങനെയാണ് നിങ്ങള് അവിടെ അടുത്തക്കന്നെ ആയിരിക്കൂലേ കല്യാണം കഴിച്ചത്
ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ഏ കല്യാണം കഴിഞ്ഞിട്ടില്ലലെ
ഇല്ല ഇല്ല അറ്റ് ചേട്ടന്റെ കുട്ടികൾടെ കാര്യം ചേട്ടൻ ആഹ് ചേട്ടന്റെ കുട്ടികളുണ്ട് അവരെവിട ഇമ്
ആയി് ഇട്ടുണ്ടാവൂലായ്ക്കുലേ പ്രായൊന്നും ആ എന്തു ജോലിണ്ടോ? പഠിക്കാണ്ലെ ജോലിണ്ടോ?
ഉം ഇല്ല ജോലി ആയിട്ടില്ല
ഇല്ല ആഹ് ഇല്ല ഞാനാവുണ്ടാവുള്ളൂല്ലേ
അതെ ഭയങ്കരമായിട്ട് ഇന്നും പഠിക്കുന്നു പി എസ് സി പഠിക്കുന്നു
പിന്നെ അങ്ങനൊക്കെയാണ് അങ്ങനൊക്കെഇണ്ട്ല്ലേ ജോലിക്ക് എന്തെങ്കിലൊക്കെ ജോലീല് കയറിയിട്ടൊക്കെ കല്യാണം കഴിച്ചാ മതി
അതെ സമയടെണ്ട് സമയഉണ്ടല്ലോ എനക്ക് പിന്നെ തെരക്കൊന്നുല്ല അഹ്
ആഹ് ഹാ വീട്ടിലൊരു മോളൊള്ളൂ
വീട്ടിലൊരു ഒരു ചേട്ടനുണ്ട് അനിയത്തിയുണ്ട് തെൻ ഞാനുണ്ട്
അനിയത്തി പഠിക്കാണോ
അനിയത്തി അവള് പുറത്താണേ ഉ
പൊറത്ത് പഠിക്കാ
ആഹ അവള് പുറത്തുപോയി ചേട്ടനുണ്ട് ചേട്ടൻ ആർമി ഇമ് ആ പപ്പേംഅമ്മേംഉണ്ട്
എല്ലാരും ഉണ്ട് ഇല്ലേ ഉച്ചക്ക് എന്താ ഫുഡ് ഉണ്ടാക്കിയത്
ഉച്ചക്ക് സാമ്പാറു ഉണ്ടായിരുന്നു, തെൻ മുട്ട ഉണ്ടായിരുന്നു സാമ്പാറും മുട്ടയും കൂടി ഉണ്ടാക്കി അവിടെ എന്താ ഉണ്ടാക്കിയേ
ഞാൻ ഉച്ചക്ക് ബീഫും കപ്പിയായിരുന്നു ഇന്ന് ഇവിടെ ഇന്നലത്തെ ബിരിയാണി ഇക്കാ ഇവിടെ ഉള്ളതൊണ്ടേ പിന്നെ ചോ അത് സാധാ ചോറൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല പിന്നെ ബീഫും ബീഫ് ഉണ്ടായപ്പോ ബീഫ് ഇട്ടല്ലോ നമ്മളുടെ ഈ പെരുന്നാൾക്കൊക്കെ ഒരുപാട്
അതെ ആഹ്
ഫ് കൊണ്ടുവന്നു പിന്നെ കപ്പ കൊണ്ടുവന്നു രാവിലെ പിന്നെ ഉച്ചകൾക്കും അതന്നെ മതി ആരുല്ലല്ലോ ഞാൻ ഹസ്ബൻഡും മാത്രമല്ലേ ഉള്ളൂ ചോറു ഉണ്ടേ ഫ്രീഡ്ജില് ഇപ്പുണ്ട് എപ്പോഴും അവിടെ കിടക്കുവാ ഫ്രിഡ്ജിൽ എടുപ്പുണ്ട്
കഴിക്കൻ ആരു ഇല്ലെങ്കിൽ അല്ലെ പിള്ളേരൊന്നും ഇല്ലെങ്കി വെക്കാനും അല്ല വെക്കാനും ഒരു മൂഡ് ഉണ്ടാ
ആ ഒരു മൂഡുമില്ല അപ്പൊ അത് കഴിച്ച പിന്നെ വൈകുന്നേരം ചായയും സ്പഞ്ചും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരി
ആഹാ ഓക്കെ ഓക്കേ പിന്നെ ഉം പിന്നെ എങ്ങനെയാണ്?
പിന്നെ എന്താണ് എന്തോ ക്കെയുണ്ട്
നോക്കട്ടെ.
അമ്മ അപ്പൊക്കെ ജോലിയിലുള്ള ആളുകളാ?
ആര് പപ്പയമ്മയാ? ഇല്ല പപ്പേ അമ്മെക്കും ജോലിയൊന്നുമില്ല. ഉം ഉം അപ്പെ ചേട്ടൻ ആർമിയിലാണ് അനിയ ത്തി അവിടെ നേഴ്സാണ്.
നേഴ്സാണ്ല്ലേ വീട്ടില് ഭാര് നാത്തുനും ഭാര്യങ്ങളും ഉണ്ടാവുള്ളല്ലേ?
ആഹ് ചേട്ടന്റെ വൈഫുണ്ട് അവക്ക് ജോലിയു അവള് പോവും അപ്പ ഞാൻ മാത്രേ ഉള്ളൂ ഞാൻ ഞാനും അമ്മേ ആഹ് ഞാനും അമ്മയുണ്ട് ചേട്ടന്റെ കു ട്ടിയുണ്ട്.
ചേട്ടന് കുട്ടികൾക്ക് എത്ര പ്രായം ചെറിയ കുട്ടികളാ? ഒന്നാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ട്ല്ലേ? അവരൊക്കെ സ്പൂൾക്ക് പറഞ്ഞേക്കെയുള്ള ഏഹ് സാധനങ്ങളൊക്കെ റെഡി ആ ക്കിക്കൊണ്ടരിക്കിയിക്കാെല്ലരും.
അതെ വീട്ടില് പിന്നെ അമ്മയാണ് ചേട്ടന്റെ കൊച്ചിനെ നോക്കുന്നെ ഞാൻ ചേച്ചി പിന്നെ രാവിലെ തന്നെ പോകും രാവിലെ പോകും. വൈകിട്ട് വരുമോ പിന്നെ ആപ് അമ്മ തന്നെയാണ് നോക്കുന്നെ അവൾടെ കാര്യൊക്കെ
എന്താണ് ചേട്ടത്തിക്ക് എന്താ പണി എന്താ ജോ
ചേട്ടത്തി ചേട്ട ത്തി എവിടെ സ്റ്റിച്ചിങ് സെന്റർറുണ്ട് അവൾ ക്ക്
ആ അവിടെ സെന്റർ സ്വന്തമായിട്ട് ഇണ്ടാവൂല്ലേ
ആ സ്വന്തമായിട്ടുണ്ട് സ്വന്തമായിട്ട് അവളും അവളുടെ കൂട്ടുകാരും കൂടി ഇതാ കീട്ട് ഒരുമിച്ചിട്ടതാണേ ഉം ലാഭം എന്ന് പറയാൻ ഓരോ സീസണല്ലേ സല്ലേ
ആ അപ്പൊ യൂണിഫോം ഒക്കെണ്ടായിട്ട്ണ്ടെങ്കി ൽ അതൊക്ക അടിക്കാനൊക്കെ ണ്ടാവൂലെനി
ആ യൂണിഫോമൊക്കെ അടിക്കുന്നുണ്ട് കല്യാണത്തിന്റെ ഒക്കെ എല്ലാ സെറ്റും ഉണ്ടാവും ഉം കല്യാണത്തിന്റെ ഉം അതെ അവളൊക്കെ നന്നായിട്ട് അടിക്കുന്ന മീൻസ് ആ ഇപ്പൊ പഠിച്ചി ഇറങ്ങിയതേള്ളൂ പഠി പഠിച്ചിറങ്ങിയപ്പോ തന്നെ അവരെല്ലാരും കൂട്ട് അടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്
കൊടുക്കൂലേ നീ അടിക്കോ
ഇല്ല എനിക്കറിയത്തില്ല എനിക്കത് പഠിക്കണം എന്നുണ്ടോ അതൊക്കൊ ഒരു സ്കിൽ അല്ലേ അതെ അതൊ സ്കിൽ അല്ലേ എങ്ങനെങ്കില് അവളു ടുന്നോ പഠിക്കണം എന്നുണ്ട് മി നമുക്ക് കെന്തായാലും ആവശ്യം വരുമല്ലോ നമ്മള് എ എന്താലും ചെറിയ ഡ്രസ്സൊക്കെ അ ടിക്കാനായാലും കുട്ടികളക്കെ ഉണ്ടാവുംമ്പം കുട്ടികളുടെയാലുംടിക്കാനാെങ്കിൽ നമുകെന്തായാലും പഠിക്കണല്ലോ
നമ്മള് പഠിക്കുമ്പോ നമ്മളെ കു കുട്ടികൾക്കെടിച്ച കൊടുക്ക്മ്പോ നമുക്കതൊരു സന്തോഷണല്ലേ ഞാന് അങ്ങനെയെന്നെ എന്റെ കുട്ടികൾക്കൊക്കെഞൻ അടിച്ച് കൊടുക്കും ഒരുപാട് നടിക്കാ സമയം കി ട്ടൂല അതാണ്
ആ ഹാ
വിട്ടു ജോലി ഇവരെ പറഞ്ഞേക്കലോക്കെപ്പാടെ ആക്മ്പോ നമ്മള് ജോലി സമയില്ല അ പിന്നെ അതിനോട് ഒരു ഒരുപാട് സ ആ മിഷീൻലോട്ട് ഇരിക്കണങ്കില് തൈ ക്കാന് ഇരിക്കണേല് ഒരുപാട് സമയം വേണം നല്ല ത് വാണം നമ്മളെ സ്ട്രസ്സാണ്
ഇവക്ക് പിന്നെ അമ്മയുള്ളോണ്ട്
ആ ഓല് പിന്നെ അങ്ങട്ട് പോവല്ലേ പോയേ പിന്നെ ഒ ഒ ഓൽക്ക് വീട്ടിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പൊറത്ത് പോണതോണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെങ്ങനെ ആവ അത് മാത്രം നോക്കി ക്യ മതിയല്ലോ വീട്ടിലാവുമ്പ നമുക്ക് വീട്ടി വീട്ടിലാമ്പ എന്തായാലും വീട്ട എന്തെങ്കിലൊക്കെ ആയിട്ട് ണ്ടാവും ഉം
ഇവളൊക്കെ പിന്നെ എന്തായാലും വീട്ടിലിരിക്കുന്ന ടൈപ്പൊന്നല്ല
അല്ലല്ലേ
വീട്ടില് പിന്നെ പണിയെടുത്ത് അതെ അതൊണ്ട് പിന്നെ
പോവുമ്പോതിന് ജോലിയൊക്കെ ചെയ്യായിരികുംല്ലേ
അത് ചേച്ചിയാ ചേച്ചി കൊച്ചിന്റെ കാര്യം എന്തെങ്കിലോക്കെ നോക്കും കൊച്ചിന്റെ കാര്യം നോക്കും കൊച്ചിനെ എണീപ്പിച്ച് കൊച്ചിനെ റെഡിയൊക്കെക്കെ ആ കൊച്ചിനെ എണീപ്പിച്ച് കൊച്ചിനെ റെഡിയക് കെ അപ്പോ പിന്നെ ചോറും കറിയൊക്കെ അമ്മ തന്നെയാ വെക്കാ അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേ വേറെ പണിയ ല്ലോ അമ്മയ്കും കൊച്ചിനും ഇട്ടഴിഞ്ഞെന്താ
ട്ടേട്ടണി പിന്നെ അങ്ങനെയാണല്ലോ.
ഉം അങ്ങനെയൊക്കെ
അങ്ങനെ ഒക്കേണ്ലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന്.
ഏ
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോണത് പറയാ.
ആ അവ്ടെ എവിടെയാ എങ്ങനെ സപെഷ്യൽ ഏ
ണം കാര്യങ്ങളൊക്കെ ചപ്പാത്തിയാണോ?
ഇല്ല ഞങ്ങള് ചപ്പാത്തിയല്ല ഞങ്ങള് ചോറാണ് സ പാത്തി കഴിക്യാറില്ല ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാറന്ന് ല്ല ആഹ് ചോറ്ന്നെയ നമ്മള് പപ്പയൊക്കെയുണ്ട് പപ്പയ്ക്ക് ആ പപ്പേം അമ്മയൊക്കെ ചോറാണ് പപ്പക്കും അമ്മക്കും ചപ് പാത്തിയൊന്നും ഇഷ്ടല്ലാ അഹ ഇഷ്ട്ടല്ലന്നല്ല ചെറിയ സ്നാക്ക് ഒക്കെ ആയ്ട്ട് ഇല്ല അങ്ങൻതെന്നുമില്ല. ഷുഗർ പ്രഷർ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുംല്ല ഷുഗർ പ്രഷർ അങ്ങന സഭവങ്ങളൊന്നുല്ല
ഇല്ലല്ലേ അങ്ങനാവുമ്പം